ഹലോ
ആ എന്തോർത്തനം ആഹ് കേക്കില്ലേ
ആഹ് കേക്കണ്ടിപ്പോ
എന്ത വർത്താനം
നല്ലർത്താനം
മ്മ് രണ്ട് മൂന്ന് ദിവസം ആയല്ല വിളിച്ചിട്ട്
ആ
വർത്താനം പറഞ്ഞിട്ട് ഇവിടെ മ മക്കളൊക്കെ ഉറങ്ങിയോ
നീലു ഉം നീലു ഇവിടെ ഉറങ്ങി ഇപ്പൊ
പിന്നെ എന്താ ഭക്ഷണം കഴിച്ചോ?
ഓഹ് ഭശണം കഴിച്ചു
എന്താന്ന് സ്പെഷ്യൽ എന്തേലും ഉണ്ടായിന ഇന്നത്ത ഫുഡ്
സ്പെഷ്യല് മീന് വെണ്ടക്കക്കറി
ആഹ് ഈ ചൂടത്ത് അയിന് അങ്ങനെ എന്താ പറയാ ബിരിയാണി ഒന്നും കഴിക്കാൻ കഴിയില്ല.
പച്ചക്കറിയാ നല്ലത് ആഹ് പച്ചക്കറിക്കും സാധാ ചോറിനും ഒക്ക് പോരാ
അതെ അതെ പിന്നെ എന്താ അയ്ശരി ഇന്ന് എന്താ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞോ കെടക്കായിരുന്നു.
കെടന്നിട്ടൊന്നുല്ല ഞാന് ആഹ്
അയ്ശരി എന്താണ് ഇനിയിപ്പോ എന്നാണ്? നമുക്ക് വീട്ടിലൊക്കെ കൂടണല്ലോ എല്ലാർക്കും. ഇനിയിപ്പം വേക്കേഷൻ അങ്ങനെ അങ്ങട് കഴിയു
ഇനിപ്പോ നോമ്പ് ആ പെരുന്നാള് കഴിഞ്ഞ് മൂന്നീസം ഇണ്ടാവാരിക്കും. അപ്പെ ഇനി സ്കൂളൊർക്കലും
ആഹ് അയ്ശെരിയാ. എന്തായാലും ആഹ് ഇനിയിപ്പം കൂടാന് കൈയണ കൈ കയ്യല്ണ്ടാവൂല. ആ മ്മളെ ഫാമിലീല് ഒരു ഫങ്ങ്ഷൻ ഇണ്ടല്ലോ? അപ്പൊ എല്ലാരും അന്ന് കാണാൻ പറ്റുവായിരിക്കൂല്ലേ?
ആ ആഹ് ആഹ് ആ അന്നേരം ആട്ന്ന് കാണാ അന്ന്
ആഹ് ഞാന് വര ണം വിചാരിക്ക്ണ്ട്.
ആഹ്. ഞാനും അങ്ങനെ അന്നു പയ് ക്കട്ടെ
ആഹ്.
ആഹ് വിചാരിക്ക്ണ്ട്.
പിന്നെ കഴിഞ്ഞിലെ ഇനി ദിവസ് ല്ലല്ലോ പിന്നെ ഉസ്കൂൾ തൊറന്ന് പിന്നെ
ആ അതെ അതെ പിന്നെ അങ്ങനെക്കെ അവിടെ വിരുന്നാരൊക്കെ വന്നിരുന്നോ എല്ലാരും വന്നിരുന്നോ?
ആ ഇവടെ ഇണ്ണീനാനെ കൊണ്ടന്നണ്ണ് ഇന്നലെ.
ആഹ് ശരി പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്താപ്പോ വിചാരിച്ചിന് അ എന്തെ ട്രിപ്പൊക്കെ എന്തായി എന്തേലും പ്ലാ മക്കളൊക്കെ ഒറങ്ങാ ഞാൻ പല്ലിന് ഡോക്ടറെ കാണിക്കാൻ പോവാണ്ട്. അഞ്ച് മണിക്ക് ബുക്കയ്ത്ണ്.
അത് ശരി ഉം
പിന്നെ അ പ്പൊ അയിന് പോണം അയിന് വൈന്നേരം ഇപ്പൊ മക്കക്ക് മറ്റേ ആ ഇതുണ്ടല്ലോ എന്താ സ് പിസ്താച്ച് ന്യൂട്രല്ല ചോക്ലേറ്റ് മറ്റേ സൈലബാന്റെ ആ ഡെസേർട്ട് തിന്നണം അതിന് നാന്നൂറ് രൂപേണ്
ഉം
അപ്പൊ അത് തിന്നണം പറഞ്ഞാണ്ട് തെറ്റി കടന്ന്ക്കെണ് മോനുസൊക്കെ
ചോക്ലേറ്റിന്റെ ജ ഒര് ജാമിന്റെ പോലത്തെ ക്രീംമ്മേക്കാലോ അപ്പ എല്ലാരും പറയെണ് ഏഹ്
നിങ്ങള് പോയിനോ
ഇല്ല
മം അപ്പൊ അയിനേക്കാളും നല്ലത് നമ്മക്കിപ്പോഒരു മന്തി വാങ്ങിയാ രണ്ടു നേരത്തിന് കഴിക്കാം
ആഹ് അതനെ
പക്ഷെ അത് തിന്നുന്ന ടേസ്റ്റ് നമ്മുക്ക് കിട്ടൂല ആഹ് ആഹ് അത് നമുക്ക് അറിയ പറ്റൂലല്ലോ
ഉം കുട്ടികളെ വിചാരിച്ചിട്ടാണ് കിട്ടാണ്ടി വരുവോ ഒവിടെലും കണ്ടീണ്ടാവും
ആഹ് അത് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ തന്നെ പോണം പോണം പറഞ്ഞ ഇപ്പൊ പിന്നെ പല്ലിന് കാണിക്കാൻ പോകുമ്പോ അവിടെ അങ്ങനെ അയിലാണ്ട് പോവാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞിനി ഞ്ഞ് അറീല എന്താ എന്താവോന്നറിയില്ല എന്തയിനുന്നിട്ട് എന്ത് മീനാ കിട്ടിയത് ഉച്ചക്ക്
മീന് അയ്ല
ആയി പ്പത്തെ അയല നല്ല രസണ്ട്ല്ലേ എന്നലെ ഇവിടെ വാങ്ങീന് നല്ല രസുണ്ടായിനു
ആഹ് അമീൻ വേറെ വണ്ട് തോന്നെണ് അതിന്റെടു ക്കൊന്നു നിന്നിനു
ഉം മീ ഇപ്പ മീ ഞാനും മീനന്നെ
കൂടി കൂടി ചെയ്തിരുന്നല്ലോ
ആഹ് പക്ഷെ മീന് പിന്നെ നല്ല നല്ല രസണ്ട്ട്ടോ മീന്
ആഹ്
ഉം ക്ക് നല്ല രസായിട്ട് തോന്നി കാരണം ഇന്നിപ്പോ മത്തിയാ കൊണ്ടന്നിനെ സാധാരണ ഇന്നും ഇവിടെ നന്നാക്കിയാ കൊണ്ടുവരല്ല് ഇന്ന് നന്നാക്കിയില്ലേനിയോ അപ്പം ഞാനും പിന്നെ കുളിച്ചിട്ടുണ്ടായില്ല അപ്പ പിന്നെ നന്നാക്കി പക്ഷെ നല്ല രസ മീന് പൊരിച്ചിട്ട് മ ത്തി ഒക്കെ പൊരിച്ചിട്ട് നല്ല രസണ്ട് പൊരിച്ചിട്ട് നല്ല രസണ്ട് പറയാ. ഉം ഇവിടെ മാ മക്കള് മീൻ തിന്നൂല.
ഹലോ
ആഹ് കേക്കണില്ലേ?
ആ ഇപ്പോ കേക്കണ്ട്.
ഇവിടെ മക്കള് മീൻ തിന്നൂലാന്ന്.
ആഹ് അത് ശരി. അവൾക്ക് ഇഷ്ടം വറവേക്കാനാ.
ല്ല് എവിടെ തൊട്ടാലും മുള്ളാ.
ആഹ്
കാരണം കൊണ്ട് ഓല് ഓരത് തിന്നൂലാ.
മുള്ളില്ലാത്ത കഷ്ണം മീനൊക്കെ വാങ്ങേണ്ടി വരൂല്ലേ?
കഷ്ണം മീനാണെങ്കി എനി എനിക്കിഷ്ട്ടുല്ല
അത് ശരി അതത്ര രസംണ്ടാവ ലല്ലോ
ആ ആദിക്ക്‌ എന്നും ഇവിടെ കഷ്ണ മീൻ തന്നെ ഇ ങ്ങൽ ഉം അപ്പൊ ഞാൻ പറഞ്ഞ് കഷ് മീന് വാണ്ട അങ്ങനെ ഈ ചെറീയ മീനെന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൂടെന്ന് പറഞ്ഞ് അപ്പ അങ്ങനെ ചെറിയ മീന ഇപ്പ വാങ്ങല് അങ്ങന ഈ കോ അയില പത്തല് അങ്ങനത്തൊക്കെ മീനുകളുണ്ടല്ലോ മാന്തൾ ആ അത് നല്ല ടേസ്റ്റ്ണ്ട് മാ മന്തള് ഒക്കെ പോയി ഇപ്പൊ മാന്തള് എല്ലാ മീനൊന്നും എല്ലാ കാലതൊന്നും കിട്ടണില്ലല്ലോ
ഉം ആ അതൊന്നും ഇണ്ടാവില്ല
ത്തീ മാന്തള് കണ്ടല്ലേ അപ്പം
ആ മാന്തള് വേരുന്ന തുടത്തിയിട്ടുള്ളൂ
ആ ഞണ്ട് പോണ ഇനീനി നാളെ വരു
അയിന്റെ അടക്ക് മാന്തളൻ ന്നെയനി
ആ അതന്നെ ഒരു ഒരു സമയത്ത് ആ സമയത്ത് ആ സധന ആ സാധനം തോനേ കിട്ടും ചെയ്യും കൊറച്ച പേ ര
ആഹ ആ മത്തിയൊക്കെ ഒരു ഒന്നന് അമ്പതും അങ്ങനെയൊക്കെന്
പക്ഷെ ഇപ്പ എനക്ക്ന്ന ഉണ്ട മത്തിയാണ് നല്ല വില
ആഹ പുണ്ടമത്തി വരുന്നുണ്ട് അത് നല്ല രസമാണ് നെയ്യല്ലേ
ഉം പക്ഷെ മത്തിയൊക്കെ ആവുമ്പോ അത്യാവശ്യം നല്ല നല്ല സാധനാണ് കേട്ടോ
ആഹ
ഇടത താറാവും മുട്ടടും
അ ശരി എത്രണുണ്ട്
ആ അഞ്ചു താറാവ ഉള്ളത് അതില് ഒരാണും നാല് പെണ്ണുവാ
എത്ര ആക്കാരം മുട്ടടും
ഫസ്റ്റിലെ ദിവസം ഞമ്മക്കറിയില്ല ആരാ മുട്ടിടണന്ന് അറിയില്ല അന്ന് ആ ഫസ്റ്റ് ദിവസം നാല് മുട്ട ഇട്ടിന് പിന്നെ പിന്നെ മൂന്ന് രണ്ട് അങ്ങനെ അങ്ങനെ കിട്ടും അങ്ങനെ കൊറച്ചായിട്ടുള്ളൂ കട്ടോ മുട്ടടാന്ന് തുടങ്ങീട്ട്
ഉം അപ്പൊ കുട്ടികള്ഓഓ കഴക്കെക്കാറില്ലേ മുട്ട അതൊന്നും കേക്കോ
ചറ്റല്ല അ ഞാൻ ഇന്നോടൊന്നും പീങ്ങാൻ പറയും ഞാൻ പീങ്ങലില്ല പുങ്ങിറ്റ്ന്ന് ഒന്ന് പുൊങ്ങിക്കോ പൊങ്ങിക്കോ ന്ന് പറയാം പക്ഷെ എനിക്കെന്തോ എനിക്ക എന്തോ അറിയില്ല എനിക്കങ്ങട്ടട് എന്തോ ഒരു ഇഷ്ടമല്ല
ഒന്ന രസണല്ലോ
പച്ച കുടിക്കണ്ട് ഈഷ്മോള്
ആ അലോ കൊടുത്തോണ്ടേ കുട്ടിയൊക്കെ നല്ലതാണല്ലോ
ആ് പോള് പറഞ്ഞപ്പോ ഞാൻ പച്ചക്ക് തിന്നിട്ട് ട്ട ചോദിക്കും അള് പച്ചക്ക് കുടിക്കും പക്ഷെ മോനൂസിനും അത് വേണ്ട മോനൂസ് പറയണത് അത് മുട്ട അവിടുന്ന് എടുക്കണ്ട കുട്ടികൾ ഉണ്ടായിക്കോട്ടെ മോ അനുസ്വരണേ
വിരിഞ്ഞോട്ടേന്ന്ല്ലേ
താറകള് അടയിരിക്കൂലല്ലോ
ആ
ഹം എന്നിട്ട് എന്താ പറയാ ആ മുട്ട ആദ്യത്തെ ഇരുപത്തഞ്ച് മുട്ട പീടിയെ കൊണ്ട കൊടുത്തു അപ്പം ഒരു മുട്ടക്ക് പത്ത് രൂപ കിട്ടും
പിന്നെ
ഉം ഇരുന്നൂറ്റി അമ്പത് രൂപട്ടി ഇപ്പം പിന്നെ ആ ഇപ്പൊ പിന്നെ മുട്ടയിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ച് മുട്ട ഇപ്പ ഉണ്ടാവും
നല് ഇരുന്നൂക്കിയ്പോ പെട്ടൂലേ ന്നാ അങ്ങനെ കൊടുക്കലേക്കാരം
അപ്പന ഞ പറന്നാ പിന്നെ വിക്കന്നല്ലേ എനിക്ക് പൈസ ആണംന്നാ മതിയഞ്ഞ ഞാന് അപ്പൊ അങ്ങനെ അപ്പ പറ മുട്ട അല്ല മുണ്ട പക്ഷി
ഞാനങ്ങനെ വരുമാനം ഉണ്ടാവുവല്ലോ
പക്ഷെ ഇവിടെ കോഴിക്കളിണ്ടായിട്ടും കോഴി ക്കളൊക്കെത്രേം ഇവിടെ പോയി. ക്ലീനിക് ബെഡ്റൂമൊക്കെ വിരിച്ചിനല്ലോ പക്ഷെ അതൊക്കെ എന്നാല് കുറേയിതായി പക്ഷെ പിന്നെ പൂച്ചളായാലും ഇതൊക്കെ പൈസ ഇങ്ങനെയങ്ങോട്ട് പോയേക്ക അപ്പ ആദ്യയായിട്ടാ നാല്‌ മുട്ടട്ട് ഇരുന്നൂറ്റിയമ്പത് രൂപ കിട്ടണ
ഉം
പക്ഷെ നമ്മുക്കൊരു വരുമാനമാണ് നല്ലൽക്ക ആയാല് ട്ടോ പ്പം അയ്ന് ഐറ്റങ്ങൾക്ക് തിന്നാൻ ഇല്ല ഒന്നാമത് വരണ്ട കാലാവസ്ഥല്ലേ ഐറ്റങ്ങള് പുല്ലും ചോറൊന്നും അങ്ങനെ തിന്നൂല്ല.
ആ
ഐറ്റങ്ങൾക്ക് പുല്ല് പുല്ലുകളൊക്കെ യുണ്ടല്ലോ
അല്ലടീ ഒരു ഇരുപത് ഇരുപത് താറാവളൊക്കെ ഉണ്ടെങ്കിലേ
ആ ചെടിയ ഐറ്റങ്ങള് മെയി തുചെയ്യാൻ നല്ല പാടാ വീടൊക്കെ വൃ
വീട് വൃത്തികേടാവും പിന്നെ വെള്ളംന്തൊക്കെ വേണമീ
വെള്ളം ഇതൊക്കെ വേണം പിന്നെനയറ്റങ്ങൾ അയിനെ നമ്മളിപ്പോൾ എന്ത് സാധനമാണെങ്കിലും അതിനനുസരിച്ച് നോക്കണം നമ്മള്
ആ അതുങ്ങളുടെ കൂടൊക്കെ യിണ്ടായി ഇണ്ടാക്കിട്ടുണ്ടാവും.
ഉം മണ്ണിന്റെ കട്ടന ഇവിടെ കൊറച്ച് കട്ട ഉണ്ടായിന്നല്ലോ അപ്പൊ ആ ഘട്ടനോട് കൂട് മണ്ണ് തേമ്പി കൂടുണ്ടാക്കിനി എന്നിട്ട് ഞാന് രാവിലെ ആയപ്പ ഭയങ്കര കരിച്ചിലാ അപ്പ ചില ദിവസൊക്കെ ഒരു ഇടയ്ക്കൂടെയങ്ങനെ അയിനൊരു വിടവുണ്ട് കൂടിന്റെ ഡോറിന് ആ വിടവിക്കൂടെ ചില സമയത്ത് ശരിക്കും അടച്ചില്ലെങ്കിൽ ഐറ്റങ്ങൾ രണ്ടെണ്ണോക്കെ പുറത്ത് വരും എന്നിട്ട് ഞാൻ ഇന്നലെ നേര് ത്തുവിട്ടിന്ന് അടുണ്ട് മുറ്റത്തൊരു മു ട്ട അപ്പം ഏ അപ്പം വന്തേ അപ്പൊ പറഞ്ഞു ആ മുട്ട മറ്റേ നേരത്തെ വിട്ടാലും മുട്ട നടന്ന കൊടുന്ന് വർണ്ണ്ട് ഐറ്റങ്ങള്
ഇട്ടട്ടോ ഒരേ കൊരേ
ആ മുറ്റത്ത് കൂടെ നടന്നപ്പോ മുട്ട ഇട്ടക്കണ് അപ്പൊ ഞാനും വിചാരിച്ച് അങ്ങനെ എതാലും മുട്ട ഇണ്ട് എനിക്ക പീഞാനോ പീഞാന്നും എനിക്കരു എനിക്ക എന്തോരു ചിലപ്പോൾ ഒരുട്ടം തിന്നാ റെഡി റെഡിയാവയിരിക്കും എന്തോ
ഞാനും അത് തിന്നല്ല ഡൈനക്ക് വേറേ അസുഖം വന്നപ്പം
ആ ഈ പൈൽസിന് വിസ്റ്റ് പൈൽസിന് നല്ലതാണ്
ഇത് നല്ലതാണ് അപ്പൊ അത് കഴിക്കാൻ പറയാ അതില് നല്ല മാറ്റം ഉണ്ടായിരുന്നു അന്നൊക്കെ
ആ അതിന്റെ ഫ്രണ്ടും പറഞ്ഞു ഓളു അതിനെ പ്രസവി പ്രസവിച്ച സമയത്ത് പ്രസവിക്കണ സമയത്താ അതന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞിനീ എന്നോട് എന്നോ ഓരോന്ന് കഴിക്കണട്ടോന്ന്നെ പറഞ്ഞനി ഹസ്ബൻഡ് അപ്പം പക്ഷെ അമ്മക്ക് പറഞ്ഞാല് നമ്മക്ക് അതിനോട് ഒരു എന്തോരിതില്ല പക്ഷെ ഒരു വെട്ടം തിന്നാ ചിലപ്പോ ശരിയാവുമായിരിക്കും
അത് സാദാ കോഴിമുട്ടേന്റെ മാതിരി തന്നെ പോയന്നെ
ആ ശരി
പിന്നെ നമ്മള് പറഞ്ഞാല് ഞമ്മള് ഭക്ഷണം ഇന്നലെ കഴി കോഴിക്കള മാതിരി തന്നെല്ലേ അല്ലാതെ ചോറും തിന്നൂല്ലപ്പെ ചോറക്കെ തിന്നുമ്പം ച് ചോറ് ചോയ്ക്കുന്നൊക്കെ പറയലിണ്ട്
അത് ശരി എനിക്കങ്ങനെക്കെതായിട്ട് എനിക്കൊര് എനിക്കൊരിത് ഇവിടെ
പൊരിച്ച് തിന്നാനൊക്കേ എന്തോര് രസാ
എന്ത് ആ കുരുമുള് ഇട്ടാണ്ട് ല്ലെ ഞാന് നോക്കണം ഏതാലും ആ
ഞാ അങ്ങനെ തിന്നോക്കോണ്ടി ഇത് നല്ല സാധനം അല്ലേ
ആ അങ്ങനെ പറഞ്ഞപ്പോ വിക്കണ്ടാ ഇയ്യ് ഇതാക്കിയാ ഞാൻ ഒരു മിനിറ്റ് ഞാ ഒന്ന് വിളിക്കട്ടാ അനക്ക്
ഏ
ഒരു മിനിറ്റ് വെക്കണ ശരിയാ